ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആഹ ആഹ ശരി ശരി ആഹ് വിശേഷം ഒന്നുമ ഇവിടെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കും ഇല്ലന്ന്
ഉം ഇവിടെ ഇപ്പ ചെറുതായിട്ട് മഴ ഇപ്പ മഴല്ല അപ്പ തല്ലെ വിളിച്ചാണ് ചെറുതായിട്ട് പാറ്റി പോയ എന്തെങ്കിലും മുണങ്ങിയതൊക്കെ നനയാനുള്ളൊരു മഴ പെയ്ത് പിന്നെ അത്ര ആഹ ആ പിന്നെ മഴയൊന്നുമല്ല പിന്നെപ്പ രണ്ട മൂന്ന ായിട്ട് വെയി തന്നെയാണ് ഇങ്ങനെ ഇപ്പോഴെങ്കില ഇതേപോലെ ചെറിയൊരു മഴം ഇങ്ങനെ എപ്പോഴെങ്കില ഒക്കെ പെയ്യുക
ഇപ്പെയ്തോൊണ്ടിരിക്കും ഇ ഇത്തവണ സ്
ഓ ഒരാഴ്ച മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു ആരാഴ്ച അടുപ്പിച്ച് നല്ല മഴണ്ണായിരുന്നു
ഉണ്ടായിരുന്നു ആ ആ ഞങ്ങൾക്ക് രണ്ടാഴ്ച മുമ്പത്തെ മഴയ വെള്ളം വന്നത് സ്കൂൾ വറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വെള്ള വത് കണറ്റി വെള്ളം കുറവായിരുന്നു
ആ ആഹ വെള്ളം വെള്ളത്തി ക്ഷാമ ഉണ്ടല്ലേ
വെള്ളത്തിന് ക്ഷാമുണ്ട് നമുക്കിവിടെ പഞ്ചായത്തി ജലനിധുടെ പൈപ്പൊക്കെ ഇവിടെട്ട വച്ചട്ടുണ്ട് പക്ഷെ നമക്ക് കണക്ഷനായില്ല ഉം പിന്നെ ഉം ബുദ്ധിമുട്ട ആഹ് വേനക്കാലാരം വ എന്നാ പിന്നെ ബുദ്ധിമുട്ടാ
ഉം ഇന്നെ വീട്ടക്കെ ദൂരത്തക്കൊക്കെ പോവോ കുളിക്കാന അങ്ങനൊക്കെ സ്ഥലുണ്ടോ പോവാന്
ടെ ഇവിടെ അടുത്തൊ ഓലിന്ന് പറയും കിണർ പോലെ ചെറുതില്ലേ നമ്മുക്ക് കൈ കൊൊണ്ട് എടുക്കാൻ ചെറിയ ഇച്ചിരി മതി ആ കുളും ആ കുളവമല്ല ഇവിടെ അതിന് ഓലി എന്ന് പറഞ്ഞ കിണർ പോോലെ തന്നെ ചെറുത്
ആഹ ആഹ ആഹ
സ്ഥലത്തുള്ളതാണ് അപ്പൊ അതിനകത്ത് നിറച്ച് വെള്ളമുണ്ട്
ഉം ഉം ഉ അപ്പന്ന് മുക്കിയെടുത്ത് ആ ഇറങ്ങി ആ മുക്കെടുത്ത്
ഇറങ്ങണ്ട ഇറങ്ങണ്ട കരയിൽ നിന്ന് തന്നെ മുക്കിയെടുക്കാം ഉ ഉ ഉ അതിനകത്ത് പോയി അലക്കും കുളിയും നടത്തും
ഉം അപ്പൊ മഴയല്ല പിന്നെ വെള്ളമല്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ട് എങ്ങനെ മഴ പെയ്താല ആശ്വാസംണ്ടാവുള്ളൂേ
മഴെയ്ത ആശ്വാസംണ്ട് നമുക്ക് മഴെള്ളമാണെങ്കും നള് തുണയിറക്കാനൊക്കെപയോഗിക്കും
ആ ഇനിയിപ്പം അടുത്ത ഇും പുതി ഇവിടെ അടുത്തൊന്നും വെള്ളത്തിൽ ്യമ ഉണ്ടാവല്ലോ പ്രിൽ മേക്ക ആുമ്പോല്ലാംമ വേള്ളൂ
ഏപ്രിൽ മെയ് അല്ലേ നമുക്കൊരു ഫെബ്രുവരി മാസം അവസാനം മാർച്ച് തൊട്ട് വ്യത്യാസം വരും ആ് തുടങ്ങും തുടങ്ങും ഉം ഉ മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം ഇത്തവണ വെള്ളത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മുടെ കണറ്റി നമ്മുടെ ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു ബാക്കി ആവശ്യത്തിനൊന്നും ഇല്ലായിരുന്നു
ആ ആഹ് ആ് വെക്കാനൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കണത്തിലുണ്ടാവല്ലേ
നമ്മുടെ കണുണ്ടായിുംന്ന നമ്മ തൊട്ടടു താഴത്തെ വീട്ടിലെ ചേച്ചിക്ക് പചത്തിന്റെ വള്ളം ഉണ്ട് അവര് വെള്ളം കിട്ടുമ്പോ നമു കൂടെ ഒരു അ അങ്ങോട്ട് വൊ അതിനത് തടച്ച് തരുവമായിരുന്നു
ഉം ഉം ഉം ഉം ഉം അപ്പൊമക്ക് ആ ആ ജോലിയൊക്കെ ചെയ്യാനൻ ബുദ്ധിമുട്ടല്ലേ വെള്ള മ ബാത്റൂമിനൊക്കെ കൊറെ വെള്ള വേണ്ട ബാത്റൂമ ഉപയോഗിക്കുന്ന ഉം ഉ നിവ ഉം ഞങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നുംില്ലല്ല നല്ല മെൽ മെയക്ക ആാവുന്നന്നവർ ഞങ്ങൾ ഒന്ന് കരുതും രണ്ട്ു വീട്ടുകാർ കൂടിൊ കിണറാാണ് പറ്റാറില്ല നല്ല കൊറയും റ്റെ ഉം അങ്ങനെ കോർച്ച് നമ്മളൊന്ന് കരുതും നിന്ന് മെഷീൻലൊക്കെ തിരുമ്പ്ണൊന്ന് ഒഴിവാക്കി. അങ്ങനെൊന്ന് ജസ്റ്റ് ഒന്ന് കരുതും ഉം ഞങ്ങക്ക് പൊഴണ്ട് ആ പൊഴണ്ട് കോർച്ച് ആഹ് മ് മുക്ക് വെള്ളല്ലാഞാലൊക്കെ പോവാ. തൊട്ടടുത്തല്ല ന്നാലും ഇങ്ങനെ ബുദ്ധിമുട്ടാഉമ്പക്കെ പോ പിന്നെ കനാല്ണ്ട്. പൊയേന്ന് വെള്ളടിക്കു. പൊയേന്ന്ങ്ങനെ കൃഷ് ഷിന്റെ ആവശ്യത്തിന് വാണ്ടി വെള്ളടിക്ണം അഹ് കോർച് അഹ് കോർചുടെ അയായിക്ക്ണ്ട്. അപ്പ ങ്ങള് ങ്ങനെ ലാസ് സിക്കൊക്കെങ്ങെനെ വെള്ളം കോറിയിണ്ടെന്ന് കാണുമ്പോ ഞങ്‌ൾ ചെൽപ്പയിക്ക് കേ അൽക്കാനൊക്കെ ഇതിക്ക് പോഉ. ഞങ്ങൾക്ക് കൃഷില്ല അങ്ങനെ അത് കൊറേ ദൂരേക്ങ്ങനെ പു ഒഴികിങ്ങനെ പോകുന്നുണ്ട്. പഞ്ചായത്തിന്റെ കൊറെേ ആഹ് അപ്പൊ അയിന്റെ ഇ പരിസര ത്ള്ള ആൾക്കാർക്കൊക്കെ ഒരേ ഉം ഉം പലേ ഒന്നും ഉണ്ടാവല്ലോ. കൗങ്‌ വഴ ഒക്കെണ്ടാവൊല്ലോ അങ്ങ സ്ഥലം പറയാൻ പറ്റ് പറയണ്ടല്ലോ? ആഹ് പിന്നെ ഞങ്ങള് ഇവിടെ ഒരു ഗ്രാമപ്രദേശാണ്
ആഹ ആഹ് ആഹ് അല്ല നമ്മടവിടെ നമ്മടവിടെ പൊതുവേ കൃഷി എന്നാന്നാ ഞാൻ ചോദിച്ചേ പൊ
ആ പൊതുവെ തെങ്ങ് തെങ്ങ് കവുങ്ങ് റബ്ബറ് ആ അതൊക്കെയാണ് അവിടൊക്കെ എങ്ങനെ ആ റബ്ബറ് തെങ്ങുണ്ട് കവുങ്ങുണ്ട് പിന്നെ വാഴ
ആ അങ്ങനെയുള്ള അതൊക്കെ ഞങ്ങൾക്കും ഉണ്ട് തെങ്ങ് കവുങ്ങ് വാഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ കൈതയൊണ്ട് ഈ
ആഹ് കൈത ആ കൈത ആ കൈത ഇവിടെ അധികം ആയിട്ടൊന്നുമില്ല നമ്മള് ഓരോന്നൊക്കെ ഇങ്ങനെ നമ്മള് വല്ല്യ ബിസിനസ്സിനായിട്ടുള്ള കൈതങ്ങളൊന്നുമല്ല ആ കൃഷിയായിട്ടില്ല റബ്ബറ് പിന്നെ ഈ മല പ്രദേശത്തൊക്കെ ഞങ്ങള് മല പ്രദേശം ഒക്കെ തന്നെയാണ് മല അങ്ങനത്തെ സ്ഥലത്താണെങ്കിൽ റബ്ബർ ഉണ്ടാവുക പിന്നെ പാടവും ഉണ്ട് എല്ലാം ഉണ്ട് പാടങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ നെല്ലൊക്കെ പണ്ടൊക്കെ നല്ലോണം ഉണ്ടായിനി ഇപ്പോ ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പൊ അവിടൊക്കെ കവുങ്ങൊക്കെ വെച്ച്
ആ ആ ആ ഞങ്ങൾ ക്ക്‌ കൈത ഈ റബറൊ ക്കെ വെട്ടി കളഞ്ഞെടുത്ത് കൈത കൃഷിക്കാരുണ്ട് അവര് വന്ന് കൃഷി ചെയ്യും ആ കൂടെ അവര് പുതിയ റബർ തൈകള് വക്കും രണ്ട് മൂന്ന് വർഷത്തേക്ക് അവര് നോക്കുവേ ആ വളമൊക്കെ ഇടുവേയും നോക്കുവൊക്കെ ചെയ്യും
ഉം ഉം അത് ശരി
കൃഷികളാ
ഉ പിന്നെ
പിന്നെ നമ്മുക്ക് വേറെ പ്രത്യേകിച്ച് കൃഷികളൊന്നും ഇല്ല ചെടികളൊക്കെ കുറച്ചൊണ്ട് അതൊക്കെ ഈ വേനൽ വരുമ്പ
ഉം ഉം ചെടികളൊക്കെ ആ ആ പിന്നെ ഞങ്ങക്ക് നനക്കാനൊന്നും വെള്ളവൊക്കെ കുറവായിതിനോട് ചെടികളൊക്കെ നനക്കാൻ ബുദ്ധിമു
ചെടികൾക്കൊക്കെ
ഉം ഞമ്മള് അമ്മളെ നമ്മളെ ശ്രദ്ധ ആവശ്യങ്ങക്കെന്നെ ഇണ്ടാവും ഇല്ലാത്തപ്പൊ പിന്നെ അമ്മള് ച് ചെടികളൊ നനക്കാൻ നിക്കൂലല്ലോ
അതെ സത്യവാ സ്വന്തം ആവശ്യത്തിന് ഒന്നിനും വെള്ളം ഇല്ലാത്തപ്പ പിന്നെ ഈ പാത്രവൊക്കെ കഴുകുന്ന വെള്ളം എടുത്ത് വെ
ആഹ് ആഹ് ആഹ് അങ്ങനെക്കെ ചെയ്യ അത് ഞങ്ങള് ഞാനൊക്കെ ചെയ്യല്ണ്ട് പിന്നമ്മള് കെ അ ആ ആ നെലം തൊടച്ച വെള്ളൊക്കെ എടത്ത് തെങ്ങിനൊക്കെ ഒയ് ച്ചൊട്ക്കും. ആ ഞാനും അങ്ങന തന്നെ കര്തുംന്ന് പറഞ്ഞത് ഇത്പോലൊക്കേണ് ചെയ്യല് വെ ള്ളം ഹാ അങ്ങനെക്കെ ചെയ്യും വേനലാവുമ്പം നമ്മള് വെ വെറ്തെ ഒയിവാക്കണ്ടല്ലോ പാത്രം കയ്ക്ണ വെള്ളൊക്കെട്ത്ത് പിന്നെ
അതുപോലെ ചെലപ്പ ഈ പിള്ളാരെയൊക്കെ ചെരുവം പോല ത്തിനകത്ത് കേറ്റി നിർത്തിട്ട് സോപ്പധികം തേക്കാതെ കുളിക്കുവാണെങ്കിലേ ആദ്യം സ്
ഉം ഉം ആ അയ്ന് മക്കളൊക്കെ കുളിക്കാനൊക്കെ തെങ്ങിൻ്റെ ചോ ട്ടിൽ അങ്ങനൊക്കെ ആക്കിയാ അങ്ങനൊക്കെ ചെയ്യല്ണ്ട്. തെങ്ങിന്റെടുത്ത് കൊണ്ടേയാണ്ട്, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ആ ഞാനും ചെയ്യലുണ്ട് നമ്മള് ഇപ്പം വേനലാകുമ്പോ നമ്മൾ എത്ര ഉണ്ടെങ്കിലും നമ്മള് ഈ ചെടികൾക്ക് വെള്ളം തെ കീഴല്ലോ മ ഞങ്ങൾക്കൊന്നും
ഇല്ലില്ലില്ല, ഉം അവിടെ അന്നേ പിന്നെ, ഈ തെങ്ങിനൊക്കെ നല്ല പോലെ വെള്ളം ഒഴിക്കണം അല്ലേ ക
ആ തെങ്ങിനൊക്കെ നല്ല വെള്ളം ഒഴിക്കണം ഈപിന്നാ കഴുകി മോർണ വെള്ളൊക്കെ പാർന്നാ നല്ല
ആ ആ നമ്മള് ഇവിടത്തെ നമ്മൾ ഇവിടെ തെങ്ങ് കൃഷി ഉള്ളടമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ വെള്ളം ഒഴിക്കുന്ന കാണുന്നില്ലേ മഴക്കാലത്തുള്ള വെള്ളം എടുക്കെ ഉള്ളൂ അതുകൊണ്ട് തെ
ആ ചെലരങ്ങനെ കൊറ ആ തേങ്ങിം കുറവായിരിക്കും നമ്മള് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല തേങ്ങ ഉണ്ടാവും.
തേങ്ങ ഉണ്ടാവും ഉം. അതുകൊണ്ടല്ലേ ഈ കണ് ആ കണ്ടം പോലുള്ള കണ്ടം പോലുള്ള സ്ഥല ഇതൊക്കെ തെങ്ങേലൊക്കെ നറച്ച് തേങ്ങായാ..
ആ ആ ആ തേങ്ങെ ഞങ്ങളവിടെ അങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട് പാടങ്ങളും ഉണ്ട്, കണ്ടങ്ങളുണ്ട്, മലകളും ഉ ണ്ട്.
ആ അത് ശരി. നമ്മുടെ ഇവിടെയൊക്കെ ചെലടത്ത് ഈ ചെല വീടുകളുടെ മുന്നിലൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ നിക്കുന്ന തെങ്ങ് നറ
ഉം അത നമ്മള് ഇങ്ങനെ ആൾക്കാര് നല്ലോണം ഇങ്ങനെ പെരുമാറുന്ന സ്ഥലത്ത് നല്ല തെങ്ങ്ണ്ടാ ണ്ടന്ന് പറയും
തെങ്ങുണ്ട തെ ആ അപ്പൊ റോഡ്സൈഡല്ലേ, അപ്പൊ ഈ വണ്ടിയൊക്കെ പോവുന്നതിന്റെ പൊ കയടിച്ചിട്ടൊക്കെയായിരിക്കും പക്ഷെ നമ്മൾ വീടുകളിൽ കൊണ്ടു വെച്ചാല് ചില കാ നല്ലപോലെ കായിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ കായിക്കത്തില്ല.
ഉം ഉം ഉം അതെ
ഉം
പിന്നെ ങ്ങള് എന്താ തയ്യലൊക്കെ ചെ ടൈലറിങ്ങ് ഒക്കെ ചെയ്യ്ണ്ടോ ചെയ്യ
തയ്യലില്ല തയ്യലൊന്നും അ തയ്യലില്ല നമ്മുടെ വീട്ടിൽ മിഷ ത്തിനുണ്ട് നമ്മള് തുണി അടിക്കും കീറിപ്പോയതൊക്കെ അടി ക്കിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ അതേ ഉള്ളൂ ഉം. ചുരിദാർ തയ്ക്കാൻ ഞാൻ കുറച്ചൊക്കെ നേരത്തെ പഠിച്ചതായിരുന്നു പക്ഷെ, അവ ട്ടാനൊന്നും പഠിപ്പിച്ചില്ല അതുകൊണ്ട് അതങ്ങ് മറന്ന് പോയെ പിന്
ഉംഉ ഉ ഉ ഉ ഉ ഉം ങ്ങള് പെൺകുട്ടികള നിങ്ങള്ക്ക്ള്ള പെൺകുട്ടികളാ? മക്കള് ഉം പെൺകുട്ടികളൊക്കാവുംബൊ നമ്മള് മെഷീനൊക്കെ അടിക്കാ നല്ല ഉപകാരാല്ലേ അവ ഒരോ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉം അടിക്കാനോ ഉം ഉം
പിന്നെന്നെത അവിടെ ഇവിടെ ഇപ്പൊ ഒരു പൂ പൂച്ചവന്ന് നമ്മുടെ പെരേടെ മേളിലൊരു കുഞ്ഞിനെയും കൊണ്ട് കിടപ്പുണ്ട് അതിനെ നോക്കാനായി ഇങ്ങോട്ട് കേറി വന്നതാ അന്നേരം ഉം കുഞ്ഞ് ഉം ആ പൂച്ച ഇവിടെ വന്ന് പ്രസവിച്ചതല്ലെന്ന് തോന്നുന്നു അത് പ്രസവിച്ച് കൊണ്ടന്നതാ തോന്നുന്നു എവിടുന്നോ അവരുടെ വേറെ എവിടുന്നോ
ഉം ഉം ഉം ഏ ശരി മക്കൾ ഇവരെവിടെ കൊണ്ടോയിട്ടാലാണ് ബുദ്ധിമുട്ട് കുറച്ച് നടക്കാനായ നമ്മക്ക് പ്രശ്നില്ല അവരവിടെ അകത്തൊക്കെ കൊണ്ടോയിട്ടാൽ നമ്മളെ
അങ്ങോട്ടൊന്നും കൊണ്ടര ഇല്ലില്ല അങ്ങോട്ടൊന്നും കൊണ്ടരൂലൊഡ്ഢല നമുക്ക് പരിചയുള്ള പൂച്ചയൊന്നുഅല്ല നമ്മടെങ് അടുക്കലൊന്നും അട്‌ അത് കിച്ചിരി കഴിയുമ്പം കുഞ്ഞിനെ എടുത്തോണ്ടങ് പൊക്കോളുആയിരിക്കും ഉം. ഇപ്പൊ ഇവിടെ അങ് കിടക്കുന്നന്നെ ഉള്ളൂ ഉം. നമ്മടെ ഇവിടെ അങ്ങനെ വലിയ കൃഷിയൊന്നുല്ല എനിക്ക് രണ്ട് മൂന്ന് പിന്നെ വഴുതനേയും ചീനിയും ഒക്കെ നട്ടിട്ടുണ്ട് പക്ഷെ പിന്നെ നമ്മുടെ ഈ മണ്ണിൽ അങ്ങോട്ട് നേരത്തെയൊക്കെ എല്ലാം നട്ട ഉണ്ടാകുആ യിരുന്നു ഇപ്പൊ ഒന്നും അങ്ങോട്ട് ഉണ്ടാകുന്നില്ല.
ആഹ് ഇവടെങ്ങനെത്തന്നെ മണ്ണ് കൊറവാണ്.
ആഹ് ഹാ ഹാ അതുകൊണ്ടിപ്പം, അതിനിനീ വളവൊന്നും ഇട്ടില്ല ചാണകങ് പോലുള്ളതൊക്കെ ഇട്ടുള്ളൂ. ഇനി വളം മേടിച്ചിട്ടാലറിയാം അത് ഒണ്ടാവോന്ന് ഉം ചാണകമൊന്നും ഇട്ടിട്ട് അങ്ങോട്ട് ഏക്കുന്നില്ല അയ്നൊരു ശക്തിയില്ല.
വീട്ടില് കോഴികള്
ഇല്ല നമ്മുടെ ഇവിടെ കോഴിയൊന്നുല്ല ഇവിടെ രണ്ട് രണ്ട് സ്ഥലത്ത് കോഴി ഫാമുകളുണ്ട്. പത്തായിരം കോഴി പതിനായിരം കോഴി വരെയുള്ള ഫാമുണ്ടായിരുന്നു അവിടെ ഈ കോഴിയെർ ച്ചി കോഴിയില്ലേ കോഴി ക ഇല്ലില്ല നമ്മള് കഴിക്കത്തില്ല ആഹ്
ആഹ് അതുകൊണ്ട് ന്നെ വളർത്താനും നമ്മക്കൊരു
വളർത്താൻ നേരത്തെയൊക്കെ ഉണ്ടായിര്ന്നു ഇവിടെ എപ്പടി കുറുക്കന്മാരുണ്ടേ നമ്മളിപ്പോ അഴിച്ചു വിട്ടാലേ രാത്രിയൊക്കെ ആവുമ്പോ ഇനി കൂട്ടിലെങ്ങാനും കേറിയില്ലേ കുറുക്കം പിടിക്കും പിന്നെ പട്ടികൾ ഒത്തിരി അതിലേ ഇതിലേം എല്ലാം വരുന്നുണ്ട്. അതെല്ലാം പിടിച്ചെങ്കിലേ പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടാ പിന്നെ ചെലതൊക്കെ ചെലത് ഈ അസുഖങ്ങൾ വന്നങ്ങ് ചത്തു പോവുന്നു. ഇവിടെ അടുത്ത് ഒരു വീട്ടിൽ ഒരു മൂന്നാലഞ്ച് കോഴിയെ മെടി ച്ചിട്ടെല്ലാം ചത്തുപോയി.
ഉം പ ഉം ആ ഇവിടെ അങ്ങനത്തെന്നെ ആ ച്ചൻ മരിച്ചു പോയിണോ?
ആഹ് അച്ഛൻ മരിച്ചു അച്ഛനുണ്ടായിരുന്നപ്പം കൊറച്ച് കോഴിയെ കൊണ്ടുവന്ന് കൂടിന്റെ അവിടെത്തന്നെ വലയിട്ടു വെളിലോട്ട് പോകാത്ത രീതിയിലാക്കിയായിരുന്നു പക്ഷെ അത് ഒന്ന്‌ രണ്ടെണ്ണം ഈ വലേ കുരുങ്ങി ഒരെണ്ണം ചത്തുപോയി മേടിച്ചത് മുഴുവൻ പൂവനായി പോയി
ഉം ഉം ഉം അതെ ആഹ് മുട്ടയിടാനാണല്ലോ അവര് ഉപകാരാണല്ലോ മക്കളൊക്കെ
അ ആഹ് അതെ അതെ ആഹ് പക്ഷെ അതൊന്നും ഇല്ല അന്നേരം പിന്നെ നമ്മള് പിന്നെ അത് കണ്ടിട്ട് ഓ വല്യ ലാഭോള്ള പരിപാടിയൊന്ന് വല്ലാത്തോണ്ട് വേണ്ട മുട്ട മേടിക്കുവ അതിലും നല്ലത് ഉം വെളിലൊക്കെ വിടാതെ കോഴിയെ വളർത്തണെങ്കില് അതുപോലെ തീറ്റയും മേടിച്ചുകൊടുക്കണ്ടേ
ആഹ് അതെ പിന്നാവുമ്പം ഈ പിന്നെ ഈ വളർ പൊറത്തേക്ക് വിട്ണ കോഴി മക്കളാവുമ്പം ഞമ്മക്ക് ബുദ്ധിമുട്ടാണ് അവരെങ്ങനെ മുന്നിലൊക്കെ വന്ന് കാഷ്ട്ടിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണല്ലോ ഈ അടച്ചിടുന്ന തൊറക്കാത്ത വല്യ കൂടുണ്ടാക്കി അതിലൊക്കെ വിടണം അങ്ങനെ ആകുമ്പം പിന്നെ
നമ്മുടെ സിറ്റൗട്ടിലും അങ്ങനൊള്ളെട്ത്തെല്ലാം കയറി ഇത് കാഷ്ടിക്കും ആഹ് ശരി